ആഹ് ക്കണില്ലേ
ആ കേക്കുന്നുണ്ട് അവിടെ കേക്കുന്നില്ലേ ക്ലിയർ അല്ലേ
ആ ക്ലിയർ ആണ് എന്താ നല്ല വിശേഷാ
ആ ആഹ് ഇതാ ഒറങ്ങാനൊക്കെ ഇങ്ങനെ പോണുണ്ട് ക്കാണ് മക്കളൊക്കെ ഒരു ഭാഗത്ത്ന്ന് ഒറക്കി എന്നിട്ട് വേണം ഒറങ്ങാന് ആഹ് അതെ അതെ എന്നും നേരത്തെ ഒറങ്ങാറുണ്ട് ഇന്നിപ്പോ എന്താണാവോ അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അവിടക്കെ എല്ലാരും ഒറങ്ങിയോ?
ആ വീട്ടില് ഇവടെല്ലാരും ഒറങ്ങി
ആഹ് അയിശെരി
മോളെ ടിം മഴന്നെ ന്താ പറഞ്ഞാല് ഇന്നലെ മിഞ്ഞാന്ന് നോക്കുമ്പോ
ആ അത് ശെരിയാആ രു നാലോസം നല്ല ചൂടായിരുന്നേ ആ പിന്നെ മയല്ലടാ രാവിലെ പിന്നെ രാവിലെ ഇണ്ടായിരുന്നു രാവിലെ ഇന്ന് നീച്ചപ്പം തന്നെ മായയിരുന്നു എപ്പളാ സ്റ്റാർട്ട്‌ ചെയ്തദ് അറിയത്തില്ല
ന്താ ഫുടൊക്കെ കഴിച്ചീലെ
ഫുടൊക്കേ കയിച് മക്കളൊക്കെ കൊണ്ട് റൂമിലേക്ക്‌ ഇനി ഇവർ ഒറങ്ങി കിട്ടണം. ഒറങ്ങിയാൽ അ നമുക്കൊറങ്ങാം അ അതാണ് പെട്ടന്ന് ഒറങ്ങാറില്ല വർ ഫുഡ്‌ കെ നേരത്തെ കഴിക്കും ഫുഡ്‌ കഴിച്ചേ കഴിഞ്ഞാൽപിന്നെ അങ്ങനെ റൂമിൽ വന്നിരിക്കും ചിലപ്പോൾ വേ ഒറങ്ങും രാവിലെ മദ്രസയിലേക്ക് പോയില്ലേ ഇന്ന് ഒരാൾ അപ്പം ഇന്ന് കൊർച് ലൈ ചായിട്ടാ നീച്ചത് അങ്ങനെയിരിക്കാം രാവിലെ നീകാണേൽ പെട്ടന്ന് ഒറങ്ങും
ന്നിട്ട് എത്ര മക്കളാ ഇങ്ങക്ക് ഇള്ളെ
മൂന്നാള മൂന്നാൾ
ആ ആ
ഉം അതെ അവിടെത്ര ആളാ
ഒരാളാണ് ചെറിയ മോള രണ്ട വയസായി
ആയി ശരിയയി ശരി അപ്പൊ പിന്നെ സ്കൂള് മത്രരം സാധനം നോക്കാനായിട്ട്ുണ്ടാവലേ അല്ലെ ഇപ്പ ആ ഒരു ഫ്രീ ഉണ്ടാവും
ആഹ വ മോളായിരുന്നു രണ്ട വയസ്സായിയിട്ടില്ല അപ്പൊ പാലക്കൂടി നിർത്തിക്കാണ
ആഹ അതെ അതെ പിന്നെ എല്ലാ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ക്ക് പിന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ നിർയനേഷം
ആഹ് എനിക്ക് പിന്നെ പൊതുവേ ഞാൻ തടിയില്ല പക്ഷെ എനിക്ക് പാാല മോൾക്ക് കൊടുക്കാൻ ഓൾക്കള്ളത് ഉണ്ടായിരുത്
ആഹ രി രണ്ടര വയസ്സരൊക്കെ കൊടുക്കൂലടാ
രണ്ടര വയസ്സും കുറച്ച് അതായത് ഞാൻ ങ്ങനെ പെട്ടെന്ന് നിർത്താതെ ക്കെ പറഞ്ഞ ഞാൻ പീടിക തടിയില്ല
ആ ശരി അ പാലുകുടിക്കാൻ ആയിടാ അ പിന്നെ എല്ലാരും അങ്ങെനെ പറയുട്ടോ പ നമ്മള് ഓൾറെഡി നമക്ക് മക്കളൊക്കെ അത്ര വലിപ്പമുള്ള മക്കളൊക്കെ ആണെങ്കിൽ പാലുടിയോ കൊണ്ട് ഈ കേയറിൽ ഇങ്ങനെ മെലീയെണെന്ന് പറയും അത് പിന്നെ സത്യത്തി ണോ അത് അതക്ക ഉള്ള തന്നെ ആവുവോ
ആ നിത് അറിയില്ല താനെ കല്യാണം കഴിഞ്ഞേ ഉള്ളു നല്ല മെ തടിച്ചിരുന്ന് കല്യാണം കഴിഞ്ഞിന്റെ മുമ്പൊക്ക പിന്നെ കല്യാണം കഴിഞ്ഞിന്റെ നല്ല മെഞ്ഞയി
ആ അത് ചെലപ്പോ അതൊന്നും ആവില്ലടാ പിന്നെപ്പൊ അങ്ങനെയ ഇപ്പം അപ്പൊ ഞാനൊക്കെ ഓൾറെഡി തടിയില്ലാത്ത ആളാ പിന്നെ തടിയില്ലാത്ത പ്രകൃതി എണ പ നമ്മള് പ്രസവിച്ച പ്രെഗ്നൻസി ടൈം ടൈമില്ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ഉണ്ടല്ലോ നല്ല തടിയുണ്ടവും മൂന്ന് മാസത്തിനുള്ളിൽ ആ പിന്നെ ആ ഞാനിപ്പോ പാലൂകുടി നിർത്തിയെന്ന് വിചാരിച്ചായിട്ട് ഞാൻ കൊറെ നന്നാവേ ഏർ അങ്ങനെയൊന്നും ഇല്ല അ അത് പിന്നെ എന്താറോ ഓര ഇത്ര ശരീരത്തിന് ഞാൻ പാല് ഉണ്ടായിന്നോ നോക്ക്
എന്റെ മോൾക്ക് കൊടുക്കാന്
വന്നായിരുന്നോ
മോള് നല്ലത അടി മോള് ഇന്റെ കുട്ടിയാ ന്ന് തോന്നൂല
ആ അ അ അതാ പറഞ്ഞത് പ്രസവിച്ചിരന്നപ്പോ നന്നയി നിങ്ങള്
ഇല്ലാ
ആ അങ്ങനെ പറയൂ- കേട്ടോ പ്രസവിച്ചു കിടക്കുമ്പോ മക്കള് തടി വെക്കാണെങ്കിൽ ഇമ്മാരി തടി നന്നാവൂല അതായത് പേര നന്നാവൂല അങ്ങനെയൊക്കെ പറയോ അതൊക്കെ ഓരോ ചെല്ലാ തോന്നുന്നുണ്ട് കുട്ടികളെ തടില്ലെങ്കില് തള്ളാർ നല്ല നന്നാവോ അങ്ങനെയൊക്കെ പറയും അതെന്താറിയോ ചെലപ്പോ എപ്പളും പാല ഇരിക്കണ മക്കളൊക്കെ ആണെങ്കിൽ നമ്മടെ ശരീരത്തിന്ന ങ്ങനെ ഒരു പാലും ഇത് പോവുവല്ലേ പക്ഷെ ഡോക്ടേഴ്സൊക്കെ പറയും അതൊക്കെ വെറുതാണ് അങ്ങനൊന്നും ഇല്ല നമ്മള് മക് ക്ക് പാല് കൊടുത്ത കഴിഞ്ഞാൽ നമ്മുടെ തടി പോണം അത് അതിന്റെ തുന്നല്ലോ ഇല്ല എന്നൊക്കെ പറയും
ആ
പറയാണെങ്കിൽ
നിങ്ങങ്ങനെ മെല്ലിഞ്ഞിട്ടന്നെ
ആ ഞാൻ മേല്ലിട്ടെന്നേ ഞാൻ പറഞ്ഞില്ലേ ല്ലേ പിന്നെ നമ്മള് പ്രസവിച്ചെടുക്കണ ടൈമിൽ ഈ ബലൂ ണിൽ കാറ്ററച്ചരിക്കാന്ന് നറയും പിന്നെ അങ്ങനെയട്ട പൊട്ടി പോകന്ന് പറഞ്ഞത് ഓ പിന്നെ ഒരു ആറു മാസം വരെ പിന്നെ അത് ആണ് പോണാടാ പിന്ന ഏട്ടാ പോണന്ന അറിയിലോ
കൊറച്ച പോയി പാഴ എനിക്ക് തടി ഉണ്ടായിക്ക അല്ലേ
പറയണ്ടോ നിങ്ങൾ തീര തടി ഉണ്ടാവൂല്ല ല്ലേ ഞാന ങ്ങനെട തീരതടി ഇല്ല തീരെ തടില്ല നിന്നെ എനിക്ക് മൂന്ന് കുട്ടികളാണ് ഇന്ന് കണ്ട എ എപ്പോഴും പത്തി രൂപത്രണ്ടു വയസ്സേ തോന്നിക്കോളൂ
ആ നിങ്ങക്കപ്പ തട ജനിച്ചൊന്നുമില്ല
ഇഷ്ടം എണ്ട വെച്ചാല് പിന്നെ അങ്ങനിട്ട് എനിക്ക് എല്ലാരും ഇങ്ങനെ ചെറിയ കുട്ടിയന്ന് പറയണകേക്കുമ്പതന്നെ
ആ അത് സത്യണ് എനിക്കൊക്ക ഏ ഡ്രസ് ഇടാ ഇപ്പൊ എവിടെ പോയിലോ ഇന്നിപ്പോ അക്ഷയിൽ പോയിരുന്നു അനിയത്തി ങ്ങനെ ഡിഗ്രിക്ക് എടുക്ക ക്കാനും വേണ്ടി ഇപ്പൊ പറയണ്ട് അനിയ ണല്ലോോ ആഹ ചർമ്മങ്ങൾ പറണ്ടായിലയി
ഇൊക്കെ ഞൻ കുറേ കേട്ടത് ഞാൻ പറന്റെ പേരിൽ അഞ്ച് അഞ്ച പൺകുട്ടളാ അതില് താത്താണ് കുറച്ചൊരു തടി ഉുള്ളത് ആ ഞങ്ങള് നാലാലും ഒരേ മരിക്കാ ഇപ്പോൾ ഓലിക്കപ്പി ഡിഗ്രി പ്ലസ് ടു പിന്നെ ഒരാൾ എം ബി എക്ക് പഠിക്കാം അങ്ങനെയൊക്കെ ഞങ്ങള് നാളണ്ട് ഒര മ തോന്നുന്നു ഇങ്ങിട്ട ഇപ്പൊക്കെ കുശുമ്പ അങ്ങട്ട് ഇപ്പള ഇപ്പോ ഞങ്ങളേക്ക് വതണ്അവള ആദ്യം ഷോട്ട്സ് ഒന്നും ഇടൂല്ലേനീട്ടോ ഇപ്പൊ സോഴ്സ് ഇടല്തോടത്തി ഇടുന്നത് കണ്ടിട്ട് ഓ കോള് വരച്ചങ്ങൾ ഒക്കെ പോരല്ല തടി കുറഞ്ഞിട്ട് വന്നിടാൻ പറ്റൂല്ലന്ന് പറയും ഓവർ തടിയല്ല എന്നാലും അത്യാവശ്യം ഒരു ബുദ്ധിമൂട് തടിയ ഓക്ക് മടിയായിരുന്നു ഇടാനൊക്കെ നിട്ട് എന്നോട് പറയ കൊച്ചല്ലേ ഇന്നോട് എപ്പോഴും പറം ഒന്നല്ല ഈച്ച അപ്പ ഇന്റെ നേരെളയത് ച്ചാണെങ്കിൽ പറ്റ ചെറുത്താവാണ്
ചെന്ന് മോൻ മോ മോൻ മക്കളൾ ചെറുതായി പോവാ ആം ആന്ന് അതൊരു ഉമ്മ
ആ അങ്ങനൊക്കെ ആ അങ്ങനൊക്കെ നോക്കുമ്പോ ഇത് തന്നാണ് പക്ഷെ ഇവിടെ നല്ല മല്ലി ത്തല്ലാ അത്യാവശ്യം കൊറച്ചൊക്കര് ഇത്ണ്ട്. എല്ലും പിന്നിട്ട് പറയാൻ പറ്റൂല്ല. ചിലര് ഉണ്ടാവോ തീരെ ബോഡി യെവിടേ ല്ലാതെ അങ്ങനെ. അങ്ങന്യെല്ല, എന്നാലും വല്യ പ്രശ്നാകാതെ ഡ്രസ്സ് ഒക്കെ ഇട്ടാല് വല്യ കൊയ് പ്പല്ലാതെ നോക്കും.
ആഹ് ഏത് ഡ്രസ്സും ഞമ്മക്ക് ഇടാലേ
അതാണ് ഇൻക്യതാ ഇഷ്ടം. ഞാൻ കൂടുതലും ഇങ്ങന ക്യാഷ്യൽ ആയിട്ടുള്ള ഡ്രസ് ആ ഇടല്. ഞങ്ങക്കാ പാർട്ടിയൊന്നും ഇഷ്ടല്ല എന്തേം കല്യാണത്തിനൊക്കെണ്ടാവുമ്പളേ ഞാനതൊക്കെ ഇടൊള്ളൂ. അല്ലേ പുറത്തൊക്കെ പോകുമ്പം സിമ്പിൾ ആയി ട്ട്ള്ള. അപ്പതൊക്കെ ഇടുമ്പോ നമുക്ക് ഒരു കംഫർട്ട് തോന്നും. നമുക്കന്നെ കൂടുതൽ തടിള്ളാൾ ക്കാര് അങ്ങൻത്തൊരു ഡ്രസ് ടുമ്പം നമുക്കൊര് വൾഗർ ഫീൽ ചെയ്യൂല്ലേ അത് നമ്മൾ ഇട്ടാൽ അത് ചെയ്യൂല. മനസ്സിലായോ അപ്പൊ നമുക്കൊരു കംഫോർ ട്ട്ണ്ടാവും കാണ് നോൽക്കൊരു കംഫർട്ട് ഉണ്ടാവും.
ൻ്റെ മക്കളൊക്കെ എവിടെങ്ങട്ട്? ഒരു ഒച്ച ഒന്നും കേ ക്ണില്ലല്ലോ
ഇപ്പം ഞാൻ ലേറ്റ് ആണ്ട് ഓഫ് ആക്കിയേ. ഇഞ് അങ്ങനാണ്ട് ഉറങ്യോള്ളും ലേറ്റ് ഓഫ് ആക്കിയാ പിന്നെ അനങ്ങൂല. പിന്നെ അവിടെ കെടന്ന് അങ്ങനണ്ട് ഉറങ്യോളും. ആഹ് ചെറുതായി വലുത് മൂന്നാം ക്ലാസ്സിലെ എത്തിട്ടുള്ളു.
ആഹ് മാഷാ അല്ലാഹ്
മൂന്നിലായ വേറെ താഴെയുള്ളെ രണ്ടില്
ആഹ് അതണെ ആഹ് അതാണ് അതാണ് അതാണ് എന്നാ തന്നെ ഇവിടെ ആരും ഇല്ല ഹസ്ബൻറ് ഒന്നും ഇല്ലേ വരാന് ഓര് ഉണ്ടെങ്കി പിന്നെ ഓരേ കാത്തിരിക്കും അപ്പം ഇങ്ങനെ ടൈം വെർതെ അങ്ങട്ടും കുറേ ക ച്ചറ കൂടിം ഓല് മൂന്നാളും കൂടിയല്ലേ ഓൽക്കും മാണ്ടേ ടൈം മോവാ ഏഹ്
വേറെ ട്ടിലാരേലും ഉണ്ടോ ഉമ്മ ഉപ്പ
ഇല്ല ഇല്യ ഇല്യ ഞാൻ വേ റെ തന്നെ ഞാന് വേറെ പോന്നതാ അപ്പം പിന്നെ ഹസ്ബെന്റ് ഇവടില്ല പിന്നെ ഞങ്ങളും കുട്ടിയേളും തന്നെ ഉള്ളൂ ഓൽക്കോലെ ടൈം ആവുമ്പോ ഒറങ്ങാ ആരിം പേടിക്ക്യാ ആരിം നോക്കൊന്നും വേണ്ടല്ലോ നമ്മളെ ഇഷ്ടല്ലേ
ഉഹും ഹസ്ബെന്റ് എവിടെ ഗൾഫിലാ
ഫിലാ
ആഹ്
പിന്നെ എന്താടാ അവിടെ എങ്ങനെ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അടുത്തൊക്കെ എങ്ങനാ നിങ്ങള് നിക്ക്ണ പ്രദേശൊക്കെ മലയിലാ അതായത് ആ ഇല്ല ലേ
ലായ്റ്റന്നേണ്
ആഹ് അതെ ഒക്കെ സാധനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ
ഏയ് ഇല്ല ഇല്ല
പിന്നെ പാട്ടൊക്കെ പാടുവോടാ ഫിലിമൊക്കെ കാണാറുണ്ടോ എന്താണ് വെറുതെ നിക്കുമ്പോ എന്തേലും ഹോബി ഉണ്ടാവല്ലോ നമുക്ക് എന്താണ് അല്ല വെറുതെ ഇരിക്കാൻ ഉള്ള ഒരു ടൈം ഇല്ല്യാന്നാണോ പറയാൻ ഉദ്ദേശിച്ചേ
അല്ലല്ല ഞാനിങ്ങനെ ചെറിയ വർക്ക് ഞാൻ ചെയ്ണ്ട് ബിസിനസ്
ആഹ് ഞാനങ്ങനെ കണ്ട് ഞാന് കണ്ട് കാര ണം ഞാൻ എന്ന് ഇത് കണ്ടപ്പളേ എനിക്ക് തോന്നി ക്രാഫ്റ്റ് വർക്ക് ചെയ്യ്ണ്ടല്ലേ എന്നാ അയിനെ കുറിച്ചൊക്കെ ഒന്ന് പർഞ്ഞൊണ്ടാ എന്തെങ്കിലൊക്കെ എഫക്റ്റീവ് ആയിട്ട് സ്പീച്ച് പോന്നോട്ടെ
നമ്മള് ഇങ്ങനെ ചെയ്ത് കൊടുക്കും
ആഹ് അതെ
ഫുള്ളും ഈ ക്രാഫ്റ്റാണ്
അല്ലടാ ഇത് എങ്ങനെ അൻക്ക് പിന്നെ ഈ ഒരു ഇത് ന് എങ്ങനെ ചെയ്യ്ണേന് എങ്ങനെ പയ്മെന്റ് ഒക്കെ ഇത് വാ ഞാ ഇപ്പോ എനിക്ക് പിന്നെ ഹസ്ബൻ്റിൻ്റെക്കെ ഒരൂ സർപ്രൈസ് കൊടുത്ത ആള് സർ സൗദിലല്ലേ അപ്പട ആ സൗദിയിലൊക്കെ എന്തൊരു റേറ്റ് ആണാ സ്റ്റാർട്ടിങ്ങന്നെ അവര് മൂന്ന്
അവിടെ ഭയങ്കര ആഹ് നല്ല പൈസല്ലേ സൗദിയല്ല തന്നെ സൗദി അല്ല ഈ സൗദി വിദേശരാജ്യങ്ങളിലൊക്കെ നല്ല പൈസ
നല്ല പൈസയാ അപ്പൊ എനിക്ക് തോന്നണ അപ്പൊ ഞാൻ പറയേ നമ്മള അവിടുന്ന് നമ്മുക്ക് ഇങ്ങോട്ട് സ ധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ ഓര് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടുത്തെ അത്ര വില അവിടെ ഇല്ലാന്നല്ലേ ഇവിടത്താട്ടിലും വില അവിടെയാ സാധ പാത്രങ്ങളക്കെ
സത്യാണ് നല്ല പൈസാണ് ഞാന് എന്റെ ഒരു നാത്തൂൻ്റെ ഹസ്ബൻഡ് ഗൾഫ് പോയപ്പോ അവിടെ എന്തോ ഓ ചെയ്തിന് എന്താ പൈസാന്ന് പറഞ്ഞിക്കിട്ട്
ആഹ് അതെല്ലേ അതെല്ല പിന്നെ ആ അതന്നെ പിന്നെയില്ലേ വർഷ വിട്ടാരുന്നല്ലേ അവിടെ നാട്ടില് ഇങ്ങനെ ഫ്രണ്ട്സുകള് അങ്ങോട്ട്
ആ കൊറച്ച് കൊറച്ച് ഇപ്പൊ ഈ സ്കൂൾ തുർക്കണായിട്ട് നെയിം സ്ലിപ്പിന്റെ ഓർഡർ കൊറേ കിട്ടി
ആഹ് അങ്ങന കിട്ടിട്ടിണ്ടാവും പിന്നെ ബർത്ത്ഡേ വെഡിങ് അനിവേഴ്സറി ഒക്കെണ്ടാവുമ്പോ കളർകൾ ട്ടുല്ലേ
ആഹ് അങ്ങനക്കെ ഓരോരോ ഇതല്ലേ പെരുന്നാള് അയ്പോലെ ഈ നോമ്പായപ്പോ ഉമ്മാക്ക്
ആഹ് ആഹ് ആഹ് ആഹ് അ ത് കുറച്ചൊരു ട്രെന്റായിര്ന്നില്ലേ ഇപ്പൊ ആ നോമ്പിന്റെ ടൈമില് അങ്ങനെ കിട്ടും അതെവിടാ സാധനങ്ങളൊക്കെ അവര് ഇപ്പ ഈ കസ്റ്റമറന്നെ വാങ്ങി തരാങ്കി പിന്നെ ഇങ്ങക്ക് ആ ഒരു ഇതിന്റെ പേയ്മെന്റ്ല്ലേ കിട്ടുള്ളൂ ചെയ്യണേന്റെ
ഇല്ല അങ്ങനെ ഇതുവരെ ഇണ്ടായിറ്റില്ല നമ്മള് ഫുള്ളന്നെ കസ്റ്റമേഴ്സ് ചെയ്യലാണ് ഒല് പറണേനുള്ളു ചെയ്യല്
ആ അതെ അതെ അതെ പിന്നെ ഞങ്ങളവാടക്കിണ്ട് ഷോപ്പായിട്ട്ട്ടിണ്ടെ നമ്മളെവിടെക്കെ ഒരു ആളുണ്ട് ഷോപ്പ് പോലെയാ ഇട്ടേക്ക ഞങ്ങളങ്ങാട്ട് ആ ഷോപ്പായിട്ട് അതായത് നമ്മളവിടെ കടേല് ആ കടേല് പോ പറഞ്ഞാൽ മതി സംഗതികള്. അവരെല്ലും സെറ്റാക്കി തരും ആ ഞമ്മക്ക് ഇഷ്ടപ്പെട്ട ബോക്സ് കാര്യങ്ങള്. അധികം നമ്മള് ഫോട്ടോസ് വേറെയാക്ക് അയക്കല്ലോ നമ്മള് വീട്ടിന്ന് ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ?
ആഹ്
ന്നുള്ളൂ അത് നമ്മക്ക് നഷ്ടം വരരുത്. അങ്ങനെ കിട് ഇടുകാണെങ്ങി കൂടെ ഇട്ട പൈസേന്റെ നമക്കു മുതലാവണം. വർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം.
ആ ആ
പിന്നെന്താടാ?
ന്നാ ശരി.
ആഹ് ഓക്കെ ശരി ആ ഓക്കെ ഓക്കെ ശരി. ശരി.